ആഹ്‌ പിന്നെ ഞാൻ ഇന്നലെ പറഞ്ഞില്ലേ ഞാനൊരു. കമ്പ്യൂട്ടർ കോഴ്സ് എടുക്കുന്ന് ണ്ട് അങ്ങനെ പോണംന്നുണ്ട് എന്ന് പറഞ്ഞായിരുന്നല്ലോ. അത് ഞാനെ ഇവടെ നിങ്ങ അവിടെക്കെണ്ടോ പഞ്ചായത്തില് ഇങ്ങനെ.
ആഹ്‌ വിടെ കേൾക്കാം ഞാൻ കൊടുത്തിട്ട് അറിയില്ല വടെ പറഞ്ഞേ കേക്കാം.
ആഹ്‌ ആഹ് ഇവടിം കൊറേ ആയി. ഞാൻ വെർതെര്ക്കല്ലേ വിചാരിച്ച്ട്ട് ഞാന് ഒരുസം മമ്പാ വടെ പോയപ്പോ പഞ്ചായത്തില് പോയപ്പോ അവടെ കേറി. അപ്പൊ അതൊന്ന് അറ്റൻഡറ് ചെയ്തപ്പോ കൊഴപ്പല്ലാന്ന് തോന്നി ഞാനാണെങ്കിൽ അതില് രജിസ്റ്ററും ചെയ്തു. രജ് സ്ട്രിസ്റ്ററെയ്ത് പിന്നെ അവര് അടുത്ത മാസം. പ്പോ മുതല് ജൂണ് വെക്കേഷനേരുന്നു അപ്പൊ ജൂണ് കുട്ട്യേളെ സ്കൂളൊക്കെ തുറന്നിട്ട് വന്നാൽ മതിയർഞ്ഞ്. പിന്നെ എനിക്ക്ങ്ങനെ മ ടിയാവ ഈ മഴേ കാര്യങ്ങളോ നമ്മള വീട്ടു പണിയൊക്കെ കഴിയുമ്പോഎനിക്ക് മടിയാവ പോവാന് അപ്പൊ ഞാന് അങ്ങോട്ട് വിളിച്ചപ്പം പറഞ്ഞു നങ്ങളൊരു ഇപ്പ തന്നെ വരണന്നില്ല ഒരു. രണ്ട് അപ്പൊഞാൻ ചോയിച്ചു രണ്ട് മൂന്ന് മാസം കയിഞ്ഞിട്ട് വന്നാ മത്യോ ഞാൻ ചെറിയൊരു വർക്ക് ചെയ്യുന്നുണ്ട് അതോണ്ടാണ് ന്ന് പറഞ്ഞ്. അപ്പൊ എനിക്ക് വന്നാ പറ്റില്ല പറഞ്ഞപ്പം പറഞ്ഞു ആ കൊഴപ്പല്ല അങ്ങനെ വരാന്ന് പറഞ് അപ്പ മോള്. പ്ലസ് ടു കൈഞ്ഞിരിക്കാണ് അവള് ങ്ങനെ പറിണ്ട് ന്നാ മ്മച്ചി പോണില്ലെങ്കി ഞാ പോട്ടേന്ന് ചോയിച്ചു ആ ന്നാ നീ പോയി പ്പൊ നിനക്ക് ക്ലാസ് തുടങ്ങുമ്പോ പിന്നിം അടുത്ത ബേച്ച്. വരും അപ്പന്നാ ഞാൻ ചെയ്യ അപ്പൊ ഞാൻ ഫ്രീ ആവുയിരിക്കും അപ്പൊ ഞാൻ ചെയ്യാ നിനക്ക് പോണേ പോ. പോയിക്കോന്ന് ചോ പറഞ്ഞിട്ടുണ്ട് ഞാൻ ഞ്ഞി കമ്പ്യൂട്ടർ സെന്റർക്ക് വിളിച്ചിട്ട് എനിക്ക് പകരം. ഞാൻ വെറുതെ രജിസ്റ്റർ ചെയ്തിട്ടുള്ളൂ പിന്നെ വേറാൾക്ക് വരാൻ പറ്റില്ലേ ന്ന് ചോദിക്കണം. എന്നട്ട് വേണം ഉം അവള വിടാന് ന്ന് വിചാരിക്ക്‌ ണ്.
ആ ചുമ്മാ ഒന്ന് ഇപ്പൊ എല്ലാ ഏത് ഫീൽഡ് ആയാലും കമ്പ്യൂട്ടർ ഫസ്റ്റാ.
ആഹ്‌ കമ്പ്യൂട്ടർ വേണം ഉം. അപ്പൊന്നാ പിന്നെ അവരാകുമ്പോ അവര് കോളേജ് സ്കൂളിലൊക്കെ പഠിക്കുന്നുണ്ടല്ലോ കമ്പ്യൂട്ടർ ഒര് ത് ണ്ടവർ ഞാനൊക്കെ എന്ന് പറഞ്ഞാ ഞാൻ ഡിഗ്രി.
കമ്പ്യൂട്ടർന്റെ
ണ്ടാവും ഞാൻ ഡിഗ് ഏ പത്തിരുപത് വർഷം മുന്നേ ഡിഗ്രി കഴിഞ്ഞത് അപ്പ ന്ന് ഞാന് ഞങ്ങൾ കോളേജിന്ന് കൊർച്ച് കുട്ട്യേള് അവ്ടൊരു അന്നൊക്കെ കമ്പ്യൂട്ടർ ഇത്പോലെ തൊടക്കാണ്. വര്നൊള്ളൂ അപ്പൊ ഒരു കമ്പ്യൂട്ടർ സെന്റർണ്ടായിപ്പോ സാറ് പറഞ്ഞപ്പ ഞങ്ങൾ അങ്ങനെ ഉച്ച കഴിഞ്ഞിട്ട്. കുട്ടികൾ അങ്ങനെ പോയിരുന്നു. അന്ന് വേർഡും എക്സലും ചെറിയൊരു കോഴ്സ് അതിന്റെ സർട്ടിഫിക്കറ്റ് ഉണ്ട്ന്ന ല്ലാതെ. തെ വേറെ ഒന്നും അറീല. കമ്പ്യൂട്ടർ മൗസും കീപ്പാടും ഉം. ഏഹ്‌ അ ഒരു ചെറിയ സർട്ടിഫിക്കറ്റ് അതെ എന്താ ജോലി?
ബാങ്ക് ജോ ഒരു കോളേജില് അക്കൗണ്ടന്റ് ആയിട്ട് ജോലി കിട്ടിയായിരുന്നു. അപ്പൊ ഈ എക്സാം രണ്ട് വർഷം ഈ എക് എക്സാം വരണന്ന് അവിടെ ഫൈനൽ എക്സാം ആവും അപ്പോ അവിടെ ഡ്യൂട്ടി ണ്ടാവും എക്സാം ഡ്യൂട്ടി ണ്ടാവും.
ആഹ് അപ്പൊ ഇ. ങ്ങനെ ഏത് പഠിത്തം കഴിണിന്റെ മുന്നെന്നെ അകൗണ്ടന്റ് അറിയായിരിക്കും
അങ്ങനെ അങ്ങനെയൊക്കെ അവിടെ എന്താണ് അവരന്നെ പ്ലേസ്മെന്റ് തന്നു അപ്പൊ പോവാൻ പറ്റൊന്ന് ചോയ്ച്ചപ്പൊ ഞാൻ പോയി പിന്നെ രണ്ട വ - ഇപ്പൊ ഞാൻ എഴുതാന്നത് രണ്ടു വർഷം ഇവിടെ ഫൈനൽ എക്സാമ് നമ്മുടെ യൂണിവേഴ്സിറ്റി എക്സാമു ആയിട്ട് രുമ്പോ
ആഹ്
ആ സമയത്താവും സെന്റർ കമ്പ്യൂട്ടർ സെന്റൽ എക്സാം നടക്കുന്നത്
ആഹ് നദ് വരെ എഴുതില്ല
ഞൻ എഴുതില്ല
ആഹ് എന്നിട്ട് ഇപ്പൊ വർക്കന് പോകുന്നുണ്ടോ ആഹ് പോയില്ലേ ഇപ്പൊ വർക്കിന് പോകുന്നുണ്ടോ
ഇപ്പൊ മോളായന് ശേഷം അങ്ങനെ പോവാറില്ല
ആഹ് ഇപ്പൊകഴിയുലടാ
ഉം അതെ അതേ പെൺ സാലറി പതിനഞ്ച് പതിനഞ്ചരൊക്കെ ആയിട്ടുണ്ടായിരുന്നുള്ളൂ എന്നാല് -
ഏ കൊഴപ്പല്ലല്ലോ അത്ര ഉണ്ടല്ലോ അത്രയൊന്നും കിട്ടുല്ല ആഹ്
ഇല്ലല്ല
എന്ത് അവിടെയിരുന്നു ആഹ് കോളേജിൽ അക്കൗണ്ടന്റ് ആയിട്ടാ
ആ കുട്ടികളെ ഫീസും കാര്യങ്ങള ഒക്കെ ആയിട്ട്
ആഹ് ഓക്കേല്ലേ ഉം നല്ലതായിരുന്നല്ലോ അപ്പൊ
ആഹ്‌ നല്ലതായിരുന്നു പക്ഷെ എനിക്ക് ഒത്തിരി പോണായിരുന്നു ഇവിടുന്ന് ദെ ഒരു മണിക്കൂറ അങ്ങോട്ട് യാത്ര ഉണ്ടായിരുന്നു എന്നാലും കൊഴപ്പുണ്ടായിരുന്നില്ല കോളേജ് ആവുമ്പോളേ ആ ഒരു വൈബ് അങ്ങ് പോയിട്ടുണ്ടായിരുന്നില്ല ഉം
ഉം ഉം ഇനിയിപ്പോ മോള് വലുതായിട്ടൊ - വാൺണ്ടേരുല്ലേ പോവാൻ
ഇഞ്ഞിയിപ്പോ മോളുവലുതായി ഇഞ്ഞിപ്പോ അവിടെ ഇത്തിപ്പൊ കിട്ടോന്ന് അറിയത്തില്ല അവിടെപ്പൊ റി ഈ ജോലി എന്ന് പറയുമ്പോ ഒരാൾ ഇറങ്ങം
ആഹ വെറ്റ് അതെ കേറാന് ഉമ്മ നോക്കൂലേ കുഞ്ഞിനെ മോളെ
ആഹ് നോക്കും പക്ഷേ ഓടിയ എത്തൂലന്ന് ഈ പൊട്ടിത്തെറിച്ച് നടക്കാ പ്രായല്ലേ
ആ പ്രായല്ലേ ആ ശരിയാ അ
പിന്നെ ഇമ്മാനെ അ ഇമ്മ തൊടാൻപറഞ്ഞ പോടിയവിടുന്ന് എന്ന് പറയും
അതെ ആ ദേഷ്യണല്ലേ ആ വെറുതെ വാശിയണല്ലോ ചെല കുട്ട്യാൾക്ക് ചെലെസമയത്ത് എന്തിന് പറയണ് എന്റെ മോള് പിന്നെ പത്ത് വയസായി എന്നിട്ട്പ്പൊ ഞാൻ ഈ കമ്പ്യൂട്ടറിന് പോണത്പറയുബോ ഇമ്മച്ചി പോവാ ഇമ്മച്ചി പോ- പോവാണെങ്കി ഞാൻ സ്കൂള്ട്ട് വരുമ്പം ഞാൻ കമ്പ്യൂട്ടറിന് പോവാണി ഞാൻ സ്ക്കൂൾട്ട് വരുബോ ഇവിടെ വീട്ടിലുണ്ടാവണട്ടോ
ഹും ഹും
ആഹ് അത്ര അവ അവള് പറയാ അത്ട്ട് എന്റെ വല്ല് അല്ല അവള് പറയണ ഇമ്മച്ചി കേൾക്കാനിക്കണ്ടട്ടൊ ഓള് ഓളെ കാര്യം കഴിഞ്ഞാ ക പോവും നിങ്ങൾക്ക് പഠിക്കണംന്നിണ്ടങ്കി ഇമ്മച്ചി പഠിച്ചൊ - ചോളി അവള് കേക്കാ നിക്കണ്ടാന്ന് പറയും
ആഹ്
അവള് വെറും എന്നെ ഡിപ്പെന്റെയ്ത്ങ്ങാണ്ട് ഇങ്ങനെ നിക്ക്ണതാ എല്ലത്തിനും കൊർ കൊറച്ച് സമയന്നെ കണ്ടിട്ടില്ലെ ഞാൻ പുറത്തിറങ്ങിട്ട്ണ്ടങ്കി ഉമ്മച്ചിവിടെ ഇമ്മച്ചിവിടെ
അതല്ല പിള്ളേര് കാര്യായിട്ട് പെൺ പിള്ളേര്
ആഹ്. എന്നാ വലിയോൾക്ക് അവള് അവള് പത്ത് വയസ്സ് കഴിഞ്ഞിട്ടാണ് ഇവളെ എനിക്ക് ഉണ്ടായിട്ടുള്ളത്.
ആഹ്
പക്ഷെ അവൾ ഇത്ര ഇണ്ട് എന്നാലും ഇത്രത്തോളം ഇല്ലായ്ന്ന് ഇവൾക്ക് ഞാനാട് വേണം എല്ലാത്തിനും. വാരി കൊടുക്കണം ഇപ്പഴും ഭക്ഷണം വാരി കൊടുക്കണം. കഴക്കൂല അല്ലെങ്കിൽ അവിടെ ഇട്ട് പോവും എന്നാ അല്ലാത്ത കാര്യത്തിന് ക്ക അവള് ഉഷാറാണ് ഒറ്റയ്ക്ക് ചെയ്യാനും എങ്ങോട്ടും ചെറുതന്നെട്ടോ എങ്ങോട്ട് കളിക്കാൻ പോകാനും അങ്ങട്ട് വർത്താനം പറയാനും. പക്ഷെ വീട്ടില് എല്ലാ കാര്യത്തിനും ഞാൻ വേണം.
ഉം ഞാൻ അങ്ങനെയായിരുന്നു ഉമ്മച്ചിന്റെ അടി ന്നേത് മാത്രംഎന്നിട്ട് ഇമ്മച്ചി എന്തെ ചെയ്തറിയോ പ്ലസ് ടു കഴിഞ്ഞപ്പോ എന്നെ കൊല്ല ത്തോട്ട് പഠിക്കാൻ വിട്ടു ഒറ്റക്ക് നിന്ന് പഠിക്ക്ന്ന് പറഞ്ഞിട്ട്. ഞാൻ അങ്ങനെ ഒരളോട് സംസാരിക്കോ
ആഹ് ഒന്നുംല്ലല്ലേ ആഹ്.
അപ്പൊ ആഹ് ബുദ്ധിമുട്ടാണ് അപ്പൊ ആ ആ ഒരു പ്രായത് ത്തിൽപതിനെട്ട് വയസ്സ് അങ്ങനെന്നുംഇല്ലല്ലോ കല്ല്യാണം വരുമ്പോ നമ്മള് ഇബ്ള് ഉമ്മിക്കുട്ടിയാണ്.
ആഹ് എന്നിട്ട് അവിടെ പിന്നെത്ര ഡിഗ്രിയോ ഡിഗ്രിക്കാണോ പോയത്.
അല്ല അവിടന്നാണ് ഞാന് എന്താണ് അക്കൗണ്ടന്റ് പഠിച്ചത്.
അതെ അപ്പൊ ഏത് കോയ്സാ?
അക്കൗണ്ടന്റിലേ ക്ക അക്ക അക്കൗണ്ടിങ് ആഹ് എന്ന് അവിടുന്ന് എന്താണ് ഒരു വർഷത്തെ കോഴ്സ് എടുത്ത് പഠിച്ചു
ആഹ് മാഷ്
ഇവിടെ വന്നിട്ടാണ് ഞാൻ പിന്നെ ഡിഗ്രി ചെയ്തത്.
ആഹ് അത്ശരി ഡിഗ്രി ഇപ്പൊ ഫു കംപ്ലീറ്റ് ആ ആഹ് ആഹ് ഏത്.
എക്കാണോമിക്സ് ഒക്കെ. അലുവ കഷ്ണം എന്താണ് മത്തിക്കറിയും പോലെയാണ്.
അങ്ങനെയാണല്ലേ മെച്ച് ആവ്ണില്ലല്ലേ ഞാൻ ബികോം ആയിരുന്നു. ട്ട് എല്ലാവരും പറയും എന്നോട് ഇങ്ങനെ എഴുത്ത് ബികോം എടുത്തിട്ട്. വെറുത വീട്ടിരിക്ക ജേഷ്ഠത്തിയാളൊക്കെ പറയും നിന്റെ പോലെയൊക്കെ അങ്ങെനെ അങ്ങനെ എന്തെലും സർടിഫ്
അത് ഓരോരുത്തർക്ക് ഓരോ ഭാഗ്യ ഗ്യാണ്. ഇന്റെ ഇമാക്ക്ണ്ട് ഒര് അനയത്തി പുള്ളിക്കാരി എല്ലാല്ലും ഡിസ്റ്റിങ്ഷൻ ആയിരുന്നേ പത്താം ക്ലാസ്സ്‌ ഫസ് ടു ഡിഗ്രി ഒക്കെ എന്നിട്ട് ഒരു കോളേജില് എക്കണോമിക്സിന്റെ ലെക്ചറായിട്ട് വർക്ക് ചെയ്യായിരുന്നു. ആ സമയത്താണ് കല്ല്യാണം കഴിഞ്ഞ്.
ഉം.
കല്ല്യാണം കഴിഞ്ഞപ്പോ കെട്ടിയോന് ഈഗോ.
ആഹ് അവർക്ക് അവരെ കാരും ഉം മുകളിലേക്ക് നിക്കല്ലേ അല്ലേ.
ആഹ് വിട്ടില്ല ഇപ്പ ഞ ഞാനിങ്ങനെ പറയും പൊട്ടക്കെ ആത് പൊട്ടക്കനറ്റിൽ വീണ തവളന്റെ പോലെ.
അത് അതെ അത് ഈ ഈ സമയത്താണെന്നുണ്ടെങ്കില് അത് അവര് പറയ്ണ് കേൾക്കാൻ നിക്കൂലല്ലോ ആരും. മക്കളും ആരും കേൾകൂല്ല ഇപ്പത്തെ ഇപ്പത്തെ ജനറേഷന് അതൊന്ന് കേ ക്കൂല അന്ന് അത് അവരെന്താ പറയ്ണ് അപ്പ നമ്മൾ അതിനാട് മിണ്ടാതിരിക്കും അന്ന്. ഇപ്പൊന്നരെ കിട്ടൂല അങ്ങനെയൊന്നും.
ആഹ്
അങ്ങനെയാണ് അപ്പൊ ഞാൻ. ഇങ്ങെനെ പറയും നിനക്ക് എന്തേലും ഒരു കമ്പ്യട്ടർ പഠിച്ചിട്ട് എവിടേലും കെറി എങ്ങനെ കേർണ്. അവളൊരു വാല്ത്ണ്ടായി ഒരു അവള് പത്ത് വയസ്സായപ്പോക്ക്. പിന്നെ അപ്പൊ പോവാൻ വയ്യ ഒറ്റക്കാണ് വീട്ടിൽ ആരുല്ല. അപ്പ അവള കാര്യങ്ങൾ നോക്കണ്ടേ ചെറുതല്ലേ പത്ത് വയസ് വരെ സ്കൂളിട്ടു വരുമ്പോ അവിടെ ആള് വേ വിടെരൂല്ലല്ലോ പിന്നെ ഇവളുണ്ടായി പിന്നെ ഇപ്പോളും അവക്ക് ഞാൻ വേണം വന്നു കഴിഞ്ഞാല് പിന്നെ ഒരു ഹൈസ്കൂളൊക്കെ എത്തിക്കഴിഞ്ഞാൽ ഞാൻ വിചാരിക്കും പോവാം ഇനി എന്താ അതി അപ്പ ഞാൻ കമ്പ്യൂട്ടർ പഠിക്കണ വിചാരിച്ച ഇനിപ്പോ ഏജ് ഒക്കെ ആയാ ജോലി കിട്ടോ എന്താവോ അപ്പ ഞാൻ വിചാരി നിക്കണതോ പിന്നെ ഒരു ഹൈസ്കൂളൊക്കെ എത്തിയാ അവള് തന്നെ ആഹ് അവള് ഹൈസ്കൂളൊക്കെ വന്ന് ഹൈസ്കൂളൊക്കെ പഠി എത്തട്ടെ എന്നിട്ട് വേണം അപ്പൊ പിന്നെ വീട്ടിൽ തന്നെ വന്ന് ഇരുന്നോളൂല്ലോ കുറച്ചൊരു പക്വത വരുമല്ലോ എന്ന് വിചാരിച്ചു ഇപ്പ ഇപ്പൊ നാലിലാണ് ഒരു മൂന്ന് വർഷ
ഇപ്പൊ ഇവിടെ എല്ലാർക്കും ഒരു പറച്ചി ലാണ് ഞാനും ഉമ്മച്ചിൻ്റെ അനിയത്തിം ഞങ്ങള് ഈ ഭാഗത്തന്ന് ഞങ്ങളന്നെ പഠിക്കാൻ പോയിരുന്നുള്ളോ
ആഹ് അ
നമ്മള് വീട്ടിലിരിക്കുന്നു മ മറ്റുള്ളവര് പത്താം ക്ലാസ് കഴിയാത്തവര് വരെ എന്തെങ്കിലുക്കെ ജോലിക്ക് ഇറങ്ങിപ്പോ
ഉം എല്ലാരും പോണുണ്ട് എന്നിട്ട് എന്നെ അങ്ങനെ വയക്ക് പറയും ഇവള് വല്യവള് ആഹ് കമ്പ്യൂട്ടറിന് ഫീസ് അടച്ചിട്ടുണ്ട് തൊള്ളായിരം രൂപ അത് ഫീസും അടച്ച് ഇവിടെ ഇരിക്കുവാ നാളെ പോകാ എല്ലാ ഞാൻ പറയാ തിങ്കളാഴ് മുതൽ പോകാം തിങ്കളാഴ്ച മുതൽ പോകാറയും ലാസ്റ്റ് ഇപ്പൊ അവളിങ്ങ ഉമ്മച്ചി പോണില്ലേ എന്ന ഞാൻ പോട്ടേന്ന് ചോയ്ക്കും
ഉം
അപ്പ ഞാൻ പറഞ്ഞാന്നാ നീ തിങ്കളാഴ്ച്ച മുതൽ പോയിക്കോ എന്നിട്ട് പിന്നെ അവർക്ക് ക്ലാസ് തുടങ്ങിട്ട് അപ്പം കുഞ്ഞിന് സ്കൂൾ പോകുമ്പോ പിന്നെ ഞാൻ നേരത്തെ പിന്നെ പണിയെക്കൊ കഴിച്ചിട്ട് ഞാൻ അവള് സ്കൂളിട്ട് വരാനാവുമ്പോക്ക് രണ്ട് മണിക്കൂറല്ലേ ഉള്ളൂ അവള് സ്കൂൾ പറഞ്ഞയച്ചിട്ട് പോയിട്ട് അങ്ങനെ ഞാൻ വന്നോളാ പിന്നെ നീ പോയിക്കോ ഇയ്യ് ക്ലാസ് നീ പോയിക്കോ എന്ന് പറഞ്ഞ് ഒന്ന് സെന്റർക്ക് ഒന്ന് വിളിച്ച് നോക്കണം മോളോ വിട ചോയിച്ച് നോക്കണം
ഉം
മക്ക് വെറു ഇതായേ മാർച്ചിൽ എക്സാം കഴിഞ്ഞതല്ലേ
ഇതൊക്കെ ഒരു യോഗാന്നേ ഈ പഠിച്ചിട്ട് ജോലി കിട്ടാന്നു പറയുന്നതേ
ആഹ് അതെ യോഗം തന്നെയാ അന്നിട്ട് ഈ മാർച്ച് കഴിഞ്ഞിട്ട് ഇപ്പ എത്ര മാസായി അങ്ങനെ വെറുതെരിക്കാ ഉറങ്ങാ ഉറങ്ങാ ഉറങ്ങി തീർക്കണാവളെ ഫോണും ഉറക്കോം അത്
ഉറങ്ങിക്കോട്ടെ ഇനിയിപ്പോ ക്ലാസ്സിനൊക്കെ പോയിത്തൊടങ്ങിയാ പിന്നെ ഉറക്കൊഴിച്ച് പഠിക്കു
അതേ ആഹ് അതാണ് ഇക്ക വിളിക്കുമ്പോ നീച്ചിട്ടില്ലേ ചോയിക്കും അപ്പ ഞ പറഞ്ഞന് ഇല്ലാ ഉറങ്ങട്ടെ നമ്മളെ വീട്ടന്നല്ലേ ഉറങ്ങാൻ പറ്റു റ്റുള്ളൂ ഉറങ്ങിക്കോട്ടെ പിന്ന പിന്നെ എന്താ അറിയോ പഠിക്കണ സമയത്ത് പ്ലസ് ടു എക്സാം അത് എത്ര ഉറക്കൊഴിച്ചിട്ടും ഇരിക്കും പഠിക്ക ക്കും അതാണ് പിന്നെ അയിന് ഒറക്കം ഒയിക്കും ഉം പഠിച്ചോളും അപ്പൊ പിന്നെ ഇത് വെറുതെരിക്കുല്ലേ അപ്പൊറങ്ങിക്കോട്ടേവെക്കും
ആഹ് ഉറങ്ങട്ടെന്ന് നമ്മുടെ അടുത്ത്ന്നല്ലേ ഉറങ്ങള്ളൂ
ആഹ് അതെ അതെ അങ്ങനൊക്കെ ഉറങ്ങിക്കോട്ടെന്ന് പിന്നെ നിസ്കാരൊക്കെ കഴിഞ്ഞിട്ടാ ഉറങ്ങട്ടോ കോൾ വരുന്നുണ്ടോ കാണാൻ കഴിയണില്ല എന്തോ വൈബ്രേഷനാ ആഹ് വൈബ്രേഷനാ തോന്നണേ അവളെ ഫോണാ മോളെ ഫോണാണ് അവളത് വൈബ്രേഷൻ ഇട്ടിട്ടുണ്ടാവും ഞാൻ എടുക്കാറില്ല എന്തണോ അങ്ങനെ ചെറു എടുത്ത് നമ്മ ചെക്ക് ചെയ്യുംന്നല്ലാതെ നമ്മള് നോക്കണല്ലോ എടക്കൊക്കെന്ന് ആഹ് ആഹ് എങ്ങനെ അല്ലാ വിശ്വാസ ണ് എന്നാലും നമ്മളൊരു ശ്രദ്ധ വേണല്ലോ ഉം
ഇന്നത്തെ കാലത്ത് പ്ര
ഉം ഉം ആരേം വിശ്വസിക്കാൻ പറ്റൂല നമ്മള് പറഞ്ഞിട്ട് കാര്യില്ല വിശ്വാസ ഉണ്ടെങ്കില് ഞാൻ ഇടക്കൊക്കെന്ന് ചെക്കെയ്യും. അപ്പൊ വൈബ്രേഷനിൽ ഇട്ടിരിക്കായിരുന്നു ഇപ്പൊ രാത്രി ഞാൻ പറഞ്ഞു ന്നാ നീ കിടക്കാണെങ്കി ഫോൺ ഇങ്ങ് തന്നേ എന്നും പറഞ്ഞിട്ട് വാങ്ങി വെച്ചതാ ഞാൻ വർക്ക്‌ ചെയ്യാംന്ന് പറഞ്ഞിട്ട്.
ഉം
അങ്ങനെ ന്നാ പിന്നെ വിളി
എന്ന ശരി ട്ടോ.